ആഹ എന്തൊക്കെയാണ് വിശേഷം
നല്ല വിശേഷം എവിടെയന്ന ഒരു വിവര ഇല്ലല്ലോ കുറേ ദിവസമായിട്ട്
ആ കൊറച്ച് ബിസി ആയി പോയി കൊറച്ച് തിരക്കിലായി പോയി
അത് ശരി എന്താണ് പരിപാടി മഴ ഉണ്ടപ്പോ അവിടെ
ഇല്ല മഴ ഇന്നലെ നല്ല മഴയായിരുന്നു ഇന്ന് ആ എന്താ ചെറിയ തോതിലൊക്കെ
ആഹ ഇന്നലത്തെ അപേക്ഷിച്ചിട്ട്ന്ന് കുറവുണ്ട് അല്ലേ
ആഹ കുറവാണ് പൊതുവേ ഇപ്രാവശ്യം മഴ കുറവ അല്ലെ
പക്ഷെ ഇന്നലെയ ഇന്നൊക്കൊയിട്ട് നന്നായിട്ട് തണുത്ത പോലെ തോന്നണ്ട്
ആഹ് തണുപ്പുണ്ട് പക്ഷെ പിന്നെ പ്രാവശ്യത്തെ ഒക്കെ അപേക്ഷിച്ച് നോക്കുമ്പോ ഈ പ്രാവശ്യം കുറച്ച് കൊ കുറവാണമഴയൊക്കെ
ആഹ് അതെ അതെ
ഉം ഉംഎന്താണ് രാത്രിത്തെ ഫുഡൊക്കെ ഫുഡൊക്കെ റെഡി ആയോ
ആഹ് ഫുഡ് ഞാന് ഏഹ് ഉമ്മാക്ക് കൊടുക്കാനുള്ള ഫുഡ് ഇങ്ങനെ എടുത്തോണ്ടൊക്കെ ഇരിക്കായിരുന്നു കാര്യമായിട്ട് ഉണ്ടായിരുന്നില്ല അപ്പൊ ഉണ്ടായിരുന്നില്ല അപ്പൊ ഞാന് കൊറച്ച് കൂന്തൽ വാങ്ങിച്ചിരുന്നു അത് അങ്ങോട്ട് റോസ്റ്റ് ആക്കി
ആഹ് എനിക്കിഷ്ടാ കൂന്തള്
ആഹ് ആ ഞാനിത് വെക്കുമ്പോന്നെ ആലോചിച്ചു
ആഹ് പിന്നെ എന്തൊക്കെ
പിന്നെ
പിന്നെന്താ അങ്ങനെ പോകുന്നുണ്ട് ക്ലാസ് കഴിഞ്ഞിട്ട് ഇപ്പഴാ വന്നേ
ഓഹ് ക്ലാസ് കഴിഞ്ഞിട്ട് എപ്പഴാ വന്നെ
ഞാനിപ്പോ ആറ് മണി കഴിഞ്ഞിക്ക്ണ് എത്തിയേപ്പോ
അതെ
ഉം ഉം
പക്ഷെ പ്പ ഇന്നൽത്തേന്നും മഴ അപേക്ഷിച്ച് നമുക്ക് മഴ അവധിയൊന്നും വന്നിട്ടില്ല
ഇല്ല ഇല്ല കഴിഞ്ഞ പ്രാവശ്യം എന്നൊക്കെ പറഞ്ഞാല് അവധി പ്ര ഖ്യാപിക്കാനെ ടൈം ഒള്ളേനു ആഹ് സമയ ഒള്ളേനു വിദ്യാഭ്യാസ സ മന്ത്രിക്ക് പക്ഷെ ഇപ്രാവശ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിക്ക്ന്നാ അങ്ങൻത്തെ അങ്ങൻത്തെ ഒന്നും ഇണ്ടായിട്ടില്ല
ഇല്ല അതെ അതെ അലേർട്ട്കളും വല്ലാതെ കാണാൻല്ലല്ലോ അല്ലെങ്കിൽ ഒരു മഴ പെയ്യുമ്പത്തിന് ആ അലർട്ട് അവ്ടെ ഈ അലർട്ട് ട്ട് ഇബടെ അങ്ങനെക്കെ ഇണ്ടാകും
ആഹ് ഇന്ന് എന്ത കാസർഗോഡ് ജില്ലീലൊന്നും എന്താ സ് സ്കൂളൊന്നുംല്ല ഒക്കെ അവധിയാണ് ഓറഞ് ഞ്ച് അലേർട്ട് എന്തോ ആയിട്ട് അത് ഇന്നലെ വാർത്തേൽ കണ്ടീനി ആഹ്
ആഹ് അയ് ശരി
ഉം
പിന്നെ ഇങ്ങക്ക് എന്താഞ്ഞി രാത്രി ഫുഡ്
രാത്രി എന്താ ഉമ്മമാക്കും ഉപ്പപ്പാക്കും ഏഹ് ചപ്പാത്തി
ആഹ്
അത്ണ്ടാക്ക്ണെ തെരക്കിലേനു അത് കഴിഞ്ഞിട്ട് ഇപ്പ ഇങ്ങനെ ഇരിക്കാ
അതിന്റെ കൂട്ടത്തില് നമ്മക്കും ചെറുതായിട്ട് ചപ്പാത്തി ലെ
ആഹ്
ഈ മഴയായ കാരണം കൊണ്ടേ ചോറ് തിന്നാൻ തീരെ മൂഡില്ല അതെയതെ മഴയായ കാരണം കൊണ്ടേ ഇവിടെന്നും ചോറ് തിന്നാൻ ആർക്കും വല്യ മൂടില്ലാന്ന്
ആഹ് ചൂടില്ലേ എന്തെങ്കിലും ആണെങ്കില് അതെയ്ക്കാരം ഒന്നും കൂടെ എല്ലാർക്കും വാണ്ടിയെരാ ഈ തൺപ്പത്ത്
അതെ അത് പിന്നെ ഇന്നട്ട്
ഇന്നട്ട് എല്ലാരും ഫുഡ് എന്ത് ചോ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞോ
ഇല്ലേ ഇതാ ഇപ്പൊ മോള് പഠിക്ക്ണ്ട് മോൻ കെടന്ന് ഒറങ്ങി
ഏഹ് നേർത്തെ ഒർങ്ങോ
ഇന്ന് പകല് ഒർങ്ങീറ്റില്ല അപ്പ രാത്രി നേരത്തെ കെടന്ന് ഒറങ്ങീക്കാ
ഏഹ് അത് ശെരി
മോള്ന്ന് സ്കൂള് പോയിട്ടില്ലെയിരുന്നോ?
ആഹ് പോയി അതന്നെ ഒരു ലോഡ് വീട്ട്ലിര്ന്ന് ചെയ്യാൻള്ളത്ണ്ടാവു അല്ലോ
ആഹ് ആഹ്
അപ്പ അതിര്ന്ന് ചെയ്തോണ്ടിരി
അപ്പ അത് ചെയ്തോണ്ടിരിക്കയ്ക്കാരല്ലേ?
ഉം അപ്പ ഇങ്ങനെ ഗ്രൂപ്പില് മെസ്സേജ് വെരും
ആഹ്
ഉം
അപ്പ ഇങ്ങള് കൂടെ ഇരിക്കൊന്നും വേണ്ടി വരൂലലെ.
ഏയ് കൂട്ടിരിക്കൊന്നും വേണ്ട അലെയ് പിന്നെ ഇത്ങ്ങനെ എഴുതാത്ത കുട്ടികളുടെ പേരും എഴുതിയ കുട്ടികളുടെ പേരും ഒക്കെപ്പാടെ വരായിരിക്കും നല്ലത് വേഗന്ന് എഴുതണാ
വേഗരിന്ന് എഴുതന്നതാണ്
ഉം ഏതാത് വെറുതെ നാലാൾക്കാരെ അറിയിക്കണ്ടല്ലോ
ആഹ് അത് എഴുതി കഴിഞ്ഞാ പിന്നെ ആഹ അത് വേണ്ടി വരും എന്നാ ഇപ്പൊ സ്കൂളൊക്കെ കൊറച്ച് അടിയൊക്കെ കുറവാണ് പണിഷ്മെന്റ്
ആഹ് കുറവാണ് പക്ഷെ എന്നാലും ഇടക്ക ഓരോന്നൊക്കെ കിട്ടും
ആ എടക്ക് എടക്ക് കിട്ടണം എന്നാലള്ളൂ ഒരിതുണ്ടാവുള്ളൂ
ആ എടക്ക് ഓരോന്ന് കിട്ടണ ഇവെട്ന്ന് നമ്മള് ദിവസോന്ന് കൊട് ക്ക്ണില്ലേ അപ്പ അവ്ട്ന്ന് എടക്കൊന്ന് കിട്ടിക്കോട്ടെ.
ആഹ് ആഹ് അവള് സ്കൂളത്തെ പരിപാടിക്ക് എന്തിനാ കൂടിക്കണെ
ഇവള് എന്താണ് ബീറ്റ്സ് വർക്ക് അത്രേ മാല ഇണ്ടാക്കണ പരിപാടി
ആഹ് അത് ചെയ്യോ
ഏയ് ചെയ്യൂല വെറുതെ പേര് കൊടുത്തക്കാ അതിന്ന്നെ പത്തിരുന്നൂറ് രൂപയുടെ സാധനം വാങ്ങിച്ചിട്ട് ആഹ് ഞാൻ പറഞ്ഞു നിന്നടൊന്ന് വിളിച്ചു ചോദിക്കാന്
ആഹ എന്ന അവളോട് എനിക്കൊന്ന് വിളിക്കാൻ പറയോണ്ടേന പറഞ്ഞൊടുക്ക
അല്ലേ ഇതിപ്പോ ഒരു ദിവസം കൊണ്ടൊക്കെ പഠിച്ചിട്ട് നാളെ പോയിട്ട് ചെയ്യാൻ പറ്റൂ കുറച്ച ദിവസത്തെ ഏ ഇത് ഇങ്ങനെതൊടർച്ചായി് ചെയ്ട്ട് പഠിക്കണ്ട എന്നാലല്ലേ പിന്നെ അവിടെ പോയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ
ആ പിന്നെ അതേ യൂട്യൂബ് ഞമ്മൾ ഈ യൂട്യൂബിൽ കണ്ടത് പഠിച്ചു പോയിട്ട് കാര്യല്ല എന്താ ബീഡ്സ് വർക്ക് നായിട്ട് മുത്തുകോർക്കലിനായിട്ട് ഒരു നെക്ലൈസും എന്താ ഏ വലിയമാലൊക്കെ ഉണ്ട് അരപ്പട്ട എന്താ നെറ്റിപ്പട്ടം കമ്മല് മോതിരം അതിന്റേതായി മറ്റുള്ള ഒരു ജ്വല്ലറി ഉണ്ട് എന്താ അപ്പ ആഭരണങ്ങള് ഉണ്ടാക്കലുണ്ട് അങ്ങനെ തന്നെ പഠിക്കാ
അതന്നെയാണേ ഞാൻ അതെന്നെ പറഞ്ഞു വെറുതെ ഇത് പൈസ കൊടുത്ത് വാങ്ങിച്ചു കൊടുന്നക്കണ എന്തിനാ
അതുകൊണ്ടൊന്നും ശരിയാവൂല
ആഹ് ആഹ എന്താഈ സ്കൂളന്ന് ഫസ്റ്റ് കിട്ടിയാ പിന്നെ ടീച്ചേഴ്സ് പഠിപ്പിച്ചു തരോ
ആഹ്
എനിക്കൊക്കെ അങ്ങനെയായിരുന്നു എന്ത് സ്കൂളന്ന് പ്രൈസ് എന്താ സമ്മാനം കിട്ടിയാല് പിന്നെ സബ്ജില്ലേക്കും ജില്ലേക്കും ഒക്കെ പോകുമ്പോ ഓലു പഠിപ്പിച്ചു തരും
ആഹ് അതെ
ആഹ്
അയിന് എന്താണ് കുറച്ച് ന്തേ
യൂട്യൂബില് ചെലപ്പോ അടിച്ചോക്കിയ കിട്ടും എന്ത്
അല്ലെ കൊറച്ച് നമുക്ക് എന്തെങ്കിലും ഒരു വട്ടയെങ്കിലും ഒരു മാലയെങ്കിലും ഉണ്ടാക്കിയിട്ടുള്ളരു പരിചയം വേണ്ടേ
ആഹ് വേണം വേണം എന്താ യൂട്യൂബ് നോക്കിയണ്ട് ചെലെ ചെലെ നെക്ലേസുകളൊക്കെ ഉണ്ടാക്കി പഠിച്ച തി കുറച്ച് എന്താ എന്താപറയാ ഇങ്ങനെ നല്ല ഇണ്ടാവൂലേ നല്ല വലിപ്പയുള്ളതൊക്കെ നല്ല തടിയൊക്കെ തോന്നിക്കണേ അങ്ങന ത് അങ്ങനത്തൊക്കെ ഉണ്ടാക്കുമ്പഴാണ് നമുക്ക് പ്രൈ എന്താപ്പോ സമരം കിട്ടാല്ല കൂ ഇത് കിട് ഇത് വരുള്ളൂ
ആഹ് പക്ഷെ ഈ ഞാനെന്താ പറയന്ന് വെച്ചാലേ അവിടുന്ന്പ്പവര് ഏത് വേ മോഡ് എ ഏ ഈ എങ്ങൻത്തെയാണ് ഉണ്ടാക്കാന്ന് നമ്മളോട് പറയാന്ന്ള്ളത് നമ്മക്കറീലല്ലോ അപ്പയ്ന്റെ എല്ലാതും ഏകദേശം ഓരോ വട്ടെങ്കിലും ണ്ടാക്കിട്ടുള്ളൊരു ഇത് നമ്മുക്ക് വേണ്ടേ
ആ സ്കൂൾ തല മത്സരത്തിലൊക്കെ സാധാരണ അവര് നമ്മ നമ്മക്ക് ഇഷ് ട്ടിള്ളെ എന്തുണ്ടാക ആ എന്താഭരണം ഇണ്ടാക്കാന്നാ പറയല് ആ ഭരണം തന്നെ ആവണം ന്നില്ല. ഇപ്പ മുത്തുകൊണ്ട് മാ എന്താ ബേഗ് ഒക്കെണ്ടാ ക്ക്ണ്ട് ബാഗ്
ആഹ് ബാഗ് ഉണ്ടാക്കണ്ട്. പിന്നെ ഈ ചെടിച്ചട്ടി പോലെക്കെ ഉണ്ടാക്കുല്ലോ.
ആഹ് ചെടിച്ചട്ടി ആഹ് അങ്ങനൊക്കെണ്ടാക്ക്ണ്ടപ്പൊ സ്കൂൾ തല മത്സരത്തില് ഓല് നമ്മളോട് പറയാ മുത്തുകൊണ്ട് എന്തും ങ്ങക്ക് ഇഷ്ടള്ളത് എന്തുണ്ടാക്കാന്നാ പറയാ, അപ്പഞമ്മള് അമ്മളെന്തചെയ്യണ്ടേ ബാക്കില്ലാളുകളിൽ നിന്ന് വ്യത്യസ് തസ്‌തമായിട്ട് എന്താ നമ്മക്ക്ണ്ടാക്കാൻ കഴിയാന്ന്ള്ളത് നോക്കിട്ട് അതൊര് പി ടി ഒരു ഒരു അത് നന്നായിട്ട് ഉണ്ടാക്കുക എന്നുണ്ടെങ്കില് അമ്മക്ക് സമ്മാനം കിട്ടാന് കൂടുതല് ചാൻസ് കൂടും
അതെ
ഉം ഉം
എന്തൊക്കേണാവൊ ചെയ്യഞ്. ഒരു വട്ടം പോലുംണ്ടാക്യോക്കിട്ടില്ല പ്പളുംണ്ടാക്കി നോക്കണം, നോക്കിട്ടൊന്ന് പഠിക്കണംന്നൊരു വിചാരൂല്ല ഞ്ഞി പ്പഎന്താ ണ്ടാവുണാവോ വെറുതെ ഒരു പത്ത് ഇരുനൂറ് രൂപ പോയിന്നല്ലാതെ
ആഹ് അവളോട്
ഞാനിപ്പോ മീശോയിലൊക്കെ നോക്കിയപ്പഴേ എന്താണ് തിന്റെ ഫുള്ള് സെ റ്റൊക്കെ വാങ്ങിക്കാൻ കിട്ട്ണ്ട്. അയ്ന്റെ നൂലും കമ്പിം ലോ ഉം
ആഹ് അത്കിട്ടും അത്കിട്ടും ഓ അവളോട് ഒരു എന്താ അത്യാവശ്യം കൊള്ളാവുന്നൊരു മാല പിന്നെ എന്താ ഒരു കൈചെയിന് ഒരു മോതിരം ഒരു കമ്മല് ഇത്ണ്ടാക്കി പഠിച്ചാ തന്നെ എന്താ പ്രൈസ് കിട്ടാന് ചാൻസ്ണ്ട്
ഇണ്ട് ലേ.. ഇന്നിപ്പതില് പ്രഗത്ഭരായ കുട്ട്യൾ ഉണ്ടോണാവോ ഇതേപോലെ ആവണംന്നില്ലല്ലോ എല്ലാരും. പ്പൊ വീട്ടില്മ്മാരൊക്കെ ണ്ടാക്ക്ണ ഇമ്മാരുണ്ടെങ്കി അവരുടെ മക്കൾക്കും സ്വാഭാവികായിട്ട് കൊർച്ചൊക്കെ അറിയ്ണ്ടാവും
ആഹ് അതറിയും അതറിയും
ഉം ഇക്ക് വരെ നോക്കാനെന്നെ വടെ നേരം കിട്ട്ണില്ല പിന്നല്ലെ പ്പ മാലണ്ടാക്കാന്.
ആഹ് നല്ല അറിയ്ണകുട്ടികളൊക്കെ ഉണ്ടാകും. ന്നാലും, അവ അവര്ണ്ടാവുംന്ന് വിചാരിച്ചിട് ട്ട് നമ്മള് ഒന്നും ചെയ്യാതിര്ന്നിട്ടും കാര്യല്ലല്ലോ, അമ്മള് അമ്മളെ
അതില്ല.
എന്താ പ്പ ഞമ്മക്ക് പറ്റുണോട്ത്തോളം ഞമ്മള് ട്ര എന്താ ചെയ്യാംനോക്ക.
ആഹ് ഞാനെന്തായ് ലു അവളെ കൊണ്ടൊന്ന് വിളിപ്പിക്ക. ഇയ്യൊ ന്ന്ക്കൊതൊക്കൊന്ന് പർഞ്ഞൊട്ക്ക്ട്ടോ.
ആഹ് ഐകോട്ടെ ഐക്കോട്ടെ
ഉം ആഹ് ശെരി ശെരി.
ആഹ് ശരി.
മ